ആഹ എന്തൊക്കെയാ സുഖണ
ഓ സുഖയിരിക്കണ്
എന്താ ഭക്ഷണൊക്കെ കഴിച്ചാ എവിടാ ശേഷം പ്രത്യേശ് മയ തന്നെ
ആഹ ഇൽ ഇന്നിപ്പോ ഇവിടെ കൊറച്ച് കൊറവുണ്ട് ഇന്നലെ മെനഞ്ഞാന്നൊക്കെ നല്ല മയയാനെ ഇപ്പൊ ഒന്ന് വേയില് വന്ന്
ആഹ ഇവിടെയും വെയിലെല്ലാം മഴ ഇല്ലാത്തൊരവസ്ഥയല്ലേ ഇപ്പള്ളത്
ആഹണല്ലേ
പിന്ന എന്താ കോഴിക്കെ ഒണ്ടൊ വീട്ടില്
അടീച്ച് മഴാണ്ട് പെഴ്‌താ വലിയ ബുദ്ധിമുട്ട അല്ലേ അലക്കാനോ എടുക്കാനോ
അതന്നെ അലക്കാനു എടുക്കാനും മുറ്റത്തിറങ്ങാനോ അതുപോലെ തുണി ഉണക്കാനും എല്ലാം ഹ് ഹ് മൈത് മഴ പെയ്തിട്ടില്ലെങ്കില് അതും ക്കും വെള്ളത്തിന്റെ ന്താ പിന്നെ വേറെന്തൊക്കെ
എന്തെന്ന ഭക്ഷണം എന്തേനു
ഇന്നാ ദോശയും ബീഫും
ആഹ് ഇവിടെ പിന്നെ പുട്ടും മുട്ടക്കറി
ആഹ പിന്നാ ആ മക്കളൊ
ആഹ എത്ര ആളാ
ക്ക്‌ രണ്ടാൾ
ആ ഇവിടെ മൂന്നാള് പോണ ക്ക്‌ രണ്ടാളാണ് ഒന്ന് ഇന്ന ചെറുതാ
ആഹ
റ്റ് എട്ട് മാസേ ആയിട്ടുള്ളൂ
ഓ ഒന്ന് ചെറിയ വാവേല്ലെ ല്ലേ
ആഹ ചെറിയ വാവേ എങ്ങനെ
ഹലോ
വീട്ടില് നിങ്ങള് മാത്രണോ അല്ലെങ്കില് വേറെ ട്ട് എല്ലാരുണ്ടോ വല്ല്യ കൂട്ട് കുടുംമ്പണോ ആഹ
ഞാനും ഹസ്ബന്റും മൂന്ന് മക്ക്
ആ ഹസ്ബൻഡ് നാട്ടിത്തന്നാ-
ആഹ് അത് ന്നെ അവര് വണ്ടിയിലാണ് കല്ലും വണ്ടിയിലേ-
ആഹ
ആ അവിടെ എന്താ നാട്ടിലില്ലേ
ന്നാ ഇവിടെ നാട്ടി തന്നെയാ വയറിങ്ങിന്റെ പണിയാ
ആഹ് അ ശെരി ഇപ്പണ്ടോ മയ ആയേനെക്കൊണ്ട്-
ആ പണക്ക് പോയിക്കാ പിന്നെ വീട്ടിൽ കൂടുലണ്ട് തെരക്കായത കൊണ്ട്-
ആഹ് അങ്ങനെ ഇണ്ടാവൂലേ എവിടെ ഇപ്പ മഴയനൊക്കെണ്ടേ ക്വറിൽ പണിയില്ല-
ആഹ് -
ഇവർക്ക് പിന്നെ ചെല സീസണില് ഭയങ്കര തെരക്കായിരിക്കും നമ്മളെ വീട്ട കൂടലും കല്യാണമെല്ലാണ്ടകുമ്പോൾ-
ആ അതെ-
ല്ലേവരുവാ അപ്പൊ പിന്നെ ഇപ്പം മഷാള്ളാ- ഇന്ന് നല്ല തെരക്ക്ണ്ട്-
ആ അപ്പ ഇല്ലല്ല ഈ റവല്ല അവലെ ആന ആകുമ്പം ഒരുപാട് വീടുകളില കൂടിയിരിക്കാനുള്ള-
ആഹ് റബീയുവ്വ്ലിലും പിന്നെ അതുപോലെ മുഹറം മാസത്തിലും- ഉം പിന്നെ വേറെന്തൊക്കെയാ-
ന്നട്ട് പണികളൊക്കെ കഴിഞ്ഞോ?
പണി ഏകദേശം ഒതുങ്ങി കൊറച്ചൂടെണ്ട്-
ഇവിടെ മറ്റേ ഗിനിക്കോയിണ്ട് അത് വയങ്കര സൗണ്ട്-
ആഹ് ഹ്ഹ അതാ കരയന്നത് ലെ വേറെന്തെങ്കിലും ണ്ടോ ആടോ പൂച്ചയോ-
ഏ ഇല്ല ആടില്ല പൂച്ചണ്ട്-
ആഹ്-
ഉം പൂച്ചവിടെ ഒരാളല്ലെങ്കി ഒരാളിണ്ടാകും- ഉം ഇന്റെ രണ്ടാമത്തൊക്ക്‌ പൂച്ചനെ ഭയങ്കര ഇഷ് ടാ അല്ല സാധാപൂ പൂച്ചന്റെ ഓഹ് കുട്ടിയാ-
ആഹ്-
ഉം അത് പിന്നെ- മ മദ്രസ് വിട്ട് പോ അവിടെ പോണ വൈമലൊരു വീട്ടിലുണ്ടേ- ന്നട്ട് മദ്രസിക്ക് അങ്ങോട്ട് എത്താനും വെയ്കും ഇങ്ങോട്ട് വരാനും വെയ്കും- അയിനെ നോക്കി ഇരുന്നിട്ട് ന്നട്ട് വണ്ടി സ്കൂൾ വണ്ടി- ക്കെ വന്നാട്ട് പോവാനകുമ്പോരിക്കും ഇങ്ങട്ട് എത്തല് ന്നിട്ട് അങ്ങനായിട്ട് ഇവിടെ വാങ്ങി കൊടുത്താ- ഉം അയിനെ നോക്കിർക്കണ്ടല്ലോ പറഞ്ഞിട്ട്- ഉ
പിന്നെ ചെറിയ ആൾ ഒറങ്ങുന്നാ-
ആഹ് ഒറങ്ങ- എല്ലാം കഴിഞ്ഞോ ചോ ഭക്ഷണ ഉച്ചക്കക്കുള്ളൊക്കെ ആയോ?
ഇല്ല ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അതിന്റെ ഇടേൽ ഇങ്ങനെ ഫോണ് നോക്കി അങ്ങനെ വിളിച്ചതാ-
ആഹ് ശരി ഹ് ഹ്- ഓ അ അല്ലോലും ഞമ്മക്ക് ഫോണ് നോക്കാനോരോഴിവിട്ടല് എല്ലാരും ഒ- സ്കൂള് പോയി പിന്നെ കൊറച്ചന്ന് ഫോണ് നോക്കിട്ടേ പണിക്കെറങ്ങുള്ളൂ-
അത് നോക്കിയാലോ പിന്നെ എല്ലാം ബാക്കിയാരിക്കും-
ആക്കീർ-
ഞാൻ നോക്കൻ കൈയെല്ല കൈയെല്ലാന്ന് വിചാരിക്കേ എന്നാലേച്ച ഒന്ന് നോക്കട്ടൊന്നിജ- അല്ലെങ്കിൽ ആരെങ്കിലൊന്ന് വിളിച്ചാല് ഫോണിലങ് കുത്തിരിക്കും-
ആഹ് ഇവടൊക്കെ അങ്ങനെ ഞാൻ ഓലൊന്ന് പോയാട്ടൊന്നവിടെരി- ഇരിന്നൊന്ന് നോക്കണ പിന്നെ അങ്ങനെ വാട്സആപ്പിലൊക്കെ കൂടുതല് ണ്ടാവുവേ- പിന്നെ പിന്നെ ഇൻസ്റ്റാഗ്രാംന്ന് റീൽസ് ഒക്കെ കണ്ടാലോ കോമഡി കണ്ട അവിടങ്ങിട്ടിരി
ഹ് ഹ് എല്ലാടെയും ഉള്ളത് തന്നെയല്ലേ. മ്ഹും. പിന്നെ അതന്നെ രാവിലെ മക്കളെ പറഞ്ഞയക്കുന്ന തിരക്ക്. പിന്നെ വൈകുന്നേരം മക്കള് വന്നാൽ പിന്നെ ഓർക്ക് ഫുഡ് കൊടുക്കലും ഒരെ കുളിപ്പിക്കലും ആ ഒരു തിരക്കായിരിക്കും- പിന്നെ രാത്രിയായ പിന്നെ അവരെ പഠിപ്പിക് തെരക്ക് അ അതന്നെ- ത്തെ ഭക്ഷണണ്ടാക്കി.
ആഹ് ഇതന്നെല്ലേ നമ്മക്ക്, രാത്രിയായാല് ഞാൻ പറയാ ഒറങ്ങണ ടൈമില് ഓരിയിവിട്ടും. പിന്നെ നേരം വെള്താല് റിപ്പീറ്റ് ചെയ്യണത്
അതന്നെ. പോരാത്തതിന് ഓര്ക്ക് ഒരുപാട് വർക്ക്‌. ണ്ട നമ്മള് ചെയ്ത് കൊടുക്കേണ്ടതും, പിന്നെ ഇണ്ടാക്കി കൊടുക്കേണ്ടതും അങ്ങനെ എല്ലായിട്ട് കൊറേ വർക്ക് അതുംണ്ടാവല്ലോ.
ചെയ്യും. ന്നട്ടാരെങ്കിലും ചോയിച്ച നമ്മള് പറയും ഞമ്മക്കൊരു പണി ല്ല്യാന്ന് ന്നട്ട് ഹൗസ് വൈഫ്‌ ആണ് പറയും. ആഹ് ഹൗസ് വൈഫ് ആണ്‌. പറയും ഹ് ഹ് ഹ്.
അല്ല ഇത്രയും പണിയുള്ള വേറൊരു മനുഷ്യന്മാരും ഉണ്ടാവൂല്ല.
പിന്നെ സത്യ പറഞ്ഞാ ഏറ്റവും കൂടുതൽ ജോലി നമ്മക്കാ ഉള്ളത്.
ആ നമ്മക്കള്ള്. ഞമ്മക്ക് സ്ത്രീകൾക്ക് അതൊരു ഭാ രല്ലട്ടോ. നമ്മള എത്ര എളപ്പം കൊണ്ട് നമ്മള പണികള് തീർക്കണ്ട്. ഞാനൊക്കെ ഇവിടന്ന് എന്റെ ഹസ്ബന്റോഡ് പറയും, ഞാനൊരിസം പൊറത്തേക്കവ ങ്ങള് ഇവിടുത്താ പണിയെടു
മ്മ്ഹ് അതെന്റെ അടുത്ത് പറയാ. നമ്മളിപ്പോ പനിച്ചെലാം കെടുന്നാ പറയും നിങ്ങളെ സമ്മതിക്കണംന്ന് പറയും. കാരണം എത്രേ മ്മളെ വേല ചെയ്യുന്നുണ്ടല്ലോ. ഒരിക്ക പറ്റൂലല്ലോ മക്കള അയക്കാനും, അതും ഇതെല്ലാം കൂടെ പറ്റൂലല്ലോ.
അതന്നെ നമക്ക് രാവിലക്കെ ആ ടൈമിലുള്ള ഒരു പാച്ചില്, മദ്രസ് പറഞ്ഞയക്കല്. ജോലിക്ക് പറഞ്ഞയക്കല്, അതിന്റെടല് അങ്ങോട്ട് സ്കൂള് ക്കു ഒരാൾക്ക് സ്കൂൾക്ക് ഭക്ഷണം ഉണ്ടാക്കല്, ഓല പാത്രത്തിലാക്കല്.
ആ അതന്നെ ഒരേ ടൈമില് ഭക്ഷണം ഉണ്ടാക്കുന്നണ്ടോ അപ്പറ പിന്നെ ദോശയാണെങ്കില് ദോശ. അപ്പുറത്ത നിന്ന് കറി, ഇപ്പറം മക്കളെ ടിഫിൻ ബോക്സ് റെഡി ആക്കില്. പിന്നെ മക്കള് ഒരുക്കി കൊടുക്കല് വേറെ. എല്ലാം കൂടെ അവരെ തിന്നിക്കല് വേറെ. ഡ്രസ്സ് മാറ്റി കൊടുക്കല്. വേറെ എല്ലാം കൂടി ആ ഒരു ടൈമിതന്നെ നമ്മള് കഴിക്കുന്നില്ലേ.
അതെ അത് അത് ലു പറയും. ഞമ്മക്ക് കയ്യൂല പറയും. എന്നോടറയും ഞങ്ങൾ എടുക്കണ പണി ഇങ്ങക്ക്
ഇല്ല ഇതെന്തെങ്കിലും മിഷീനാണെങ്കിലും, പണ്ടപ്പോ അടിച്ചു പോയിട്ടുണ്ടാവനോ. ഓവർ ലോഡ് ആയിട്ട്.
ഞാന ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലും കി ട്ടാനൊക്കെ നേര വൈകിയാല്, ഇങ്ങന എന്തെങ്കില പറയുമ്പ ഞാ പറയും. ഇങ്ങളെ ഒരിസം വിടന്ന് നിന്നോളി ഞാനാ പൊറത്തോയി പണി ത്തോളാ, പ്പന്നോട് പറയും ഞാപോണ പണിക്കന്നജ് പോണ ഇത് കല്ല് കല്ല് പോണല്ലേ
ങ്ങളതായ റിസ്ക്ണ്ട്. ഞങ്ങളുടെ ജോലിക്ക് ഞങ്ങളതായ റിസ്കും ഉണ്ട്. എല്ലാരും ജോലിക്ക് ഞങ്ങളെ ജോലി ഇങ്ങൾക്കും ചെയ്യാൻ പറ്റൂല, ങ്ങളെ ജോലി ഞങ്ങൾക്കും ചെയ്യാൻ പറ്റുല്ല.
ആഹ പറ്റൂലറി. ഇന്ന ഞാൻ പറ നിങ്ങക്ക് പൈസ ഒരിസം കിട്ടണ കൂലീ കീട്ടിയാ പോരെ. ഞാൻ പറയാ അത് പറ്റൂല ഞാൻ പോണ പണിക്കന്നെ ജ് പോണം എന്നിട്ട് ആ റിസ്ക് ജ് റിയണം, പറയു ന്നോട്.
എന്തെങ്കിലും ഒരു ശമ്പളം അനക്കും തരണംന്ന്.
ഉ അതിപ്പോ ഇപ്പന്നര ഫോണി കണ്ടല്ലോ മുപ്പതിനാറ്പ്യാ കൊടുത്ത എത്താലും പിന്നെ സ്ത്രീകൾക്ക് ശമ്പളം മതിയാകത്ത പണിയാണ് വീട്ടില എടുക്കണനി കോടതി വിധി വന്നണല്ലോ
അതന്നെ അത് കാര്യ, നമ്മളിപ്പൊ പ്രസവിച്ചാൽ തന്നെ ഒരാളെ നിർപ്പിക്കുയാണെങ്കിൽ നമ്മളെ നോക്ക എത്തിക്കാണ് ഒരിക്കത്ര, ഒരു മാസത്തേക്ക് അൻപതിനായിരം അറുപതിനായിരം
ആ അതന്നെ ആ എന്നിട്ട് പെട്ടെന്നെ പോലെന്തോ ചെയ്യനെന പകുതിലേറെ പണി നമ്മൾ തന്നെ
അതന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ആവാ ആ നമുക്ക് എടുത്ത് തരും കാര്യയി ട്ടൊന്നും എടുക്കുന്നില്ലാലാ
ഇല്ലാ
ആഹ് ഹാ ഇപ്പം മറ്റെ ഇവെക്കന്നാണെങ്കില് വീട്ടു ജോലി ഉള്ളിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതക്ക് വേറെ കൊടുക്കണം പുറത്തെ ജോലി എടുക്കുന്നക്ക് വേറെ കൊടുക്കണോ
ഈ ഈ പൈസക്കെ ഒൽക്ക് കൊടുത്താല് ഓല ഉറക്ക് കറ ല ഉറങ്ങും അങ്ങനെ രാത്രിയാലെ നമ്മളെ എന്തായ നമ്മ കുട്ടികൾ കാരഞാ ഇരുന്ന്റക്കുഴിച്ചല്ലേ ഓലെ ഉണ്ടാലും നമ്മൾ ഇരിക്കു
അതെന്നെ ആ അത് എന്റെ ഹസ്ബൻ്റിൻ്റെ ഉമ്മ അനുജത്തി പ്രസവിച്ച് കേടാക്കാനൊണ്ടേനൊരാള് ഞാൻ എന്ത്ണ്ടാക്കുന്നോ ആ ഒരു ഭക്ഷണം അവക്ക് എടുത്തു കൊടുക്കു വേറോന്നും ഇല്ല പിന്നെ ഒര്ക്ക്ച്ച കൊറങ്ങാ പറ്റിട്ടില്ലെങ്കില് ദേശ്യരിക്കൂ പിന്നെ ഒരിക്ക് നല്ല നല്ല ഫുഡ് വേണം ഫുഡിന്റെ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടിണ്ടങ്കില് അതിനിങ്ങനെ പറയും
ആ ഇത് കാ കുട്ടിയോള് കൊന്ന് കൂ കരഞ്ഞാല്ടുക്കൂല്ലല്ലോ രാത്രി ഒറങ്ങമ്മടൈമില് നമ്മളെന്നെ എടുത്തിട്ട് പാല് കൊടുക്കണം ഓര് എടുത്ത് മടി വെച്ചിരൊന്നു ഇല്ല
ഇല്ല ഇല്ല
ഞ ഞങ്ങൾ പിന്നെ ഇവിടെ ഞാന് പ്രസവിച്ചിട്ട് ഓര് ഈ പിന്നെ വന്ന് കുളിപ്പിച്ച് പോണ ഒരാളെ ആക്കി പിന്ന്ട്ടോ പന്ത്രണ്ട് ദിവസം
ആഹ്
ന്റെ ഉമ്മ പറഞ്ഞ് മാ മതി ഒല്ക്ക കൊടുക്കുന്ന പൈസ പോരെ ഞമ്മക്കന്നെ എടുക്കാനായി ഈന് മാത്രുള്ള പണികളല്ലൊക്കെ ഉള്ളൂന്ന്
പ്രസ്സവിച്ചപ്പോള് എന്റെ ഉമ്മ തന്നെയാ വേറെ ആരുല്ലന്നു ഉം
അയിനുള്ള പണിയുള്ളൂ ഇനിക്കൊക്കെ പറഞ്ഞു സിസറിയായോണ്ട് ഉയിഞ് കുളി ഒന്നുല്ല അപ്പൊ പിന്നെ ഒരിക്കാ പൈസ കൊടുക്കണ നമ്മക്ക് ഹ് മൊതലാവുലല്ലോ
ആണോ ഇല്ലെങ്കിലെറ്റോം നല്ലന്താന്നാ അങ്ങനെയാണെങ്കില് നിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തില് പൊറത്തെ പണിക്കൊക്കെ ഒണ്ടാവല്ലോ ആം നമ്മളെ നോ കണ്ട് മറ്റു വീട്ടിലെ മറ്റു ജോലി ചെയ്യാനുള്ള അങ്ങനെ വന്നു പോന്നാള് ഓര് നോക്കുന്നപോലെ നമ്മള ഉമ്മമാർക്ക് നമ്മള് നല്ലണം നോ ക്കലോ എന്താലും ഉമ്മമാര് നോക്കുമ്പോലെ വേറെ ആരും നോക്കൂല
നോക്കൂല അതെ
ആ അങ്ങനെയാകുമ്പോ ഡെയിലി നാനൂറോ അഞ്ഞൂറോ അങ്ങനെ വേണ്ടിവരുള്ളൂ
ആ മറ്റത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ള പൈസ ഓലി വാ
അതന്നെ ഹ അങ്ങനെ വാങ്ങിക്കാ ഇവരാമ്പോ ഇവര് രാവിലെ വന്ന നമ്മള ജോലിയെല്ലാ തീർത്ത് ആ അതന്നെ പിന്ന നമ്മള ഒറക്കോ അതു നടക്കൂല മര്യാദക്ക് ഉംഹ് ഹ് ഹ്
ഉ അവിട എന്ത് ഗ്യാസ് കേറ്റിന്റെ അളവ് വേരാ ഒരാള് നിന്നിട്ടോള്റിയാ പെറ്റോരല്ല തടിനെര്
മിഹ് ഹ് ഹ് അതന്നെ അതിന്റെടൽ ഓലിക്ക് ഡ്രസ്സ് വേറെ വേണം അത് വേറെ വേണം പിന്നെ സൗകര്യല്ലെങ്കിൽ അതും പറയൂ ആഹ് എന്നാ ശെരിന്നാ
ആഹ ആയിക്കോട്ടെ